ഹലോ
ഹലോ കേൾക്ക്ന്നില്ലേ?
ആട്ണ്ടോ?
ആടോ ആഹ് ആട് വീട്ട്ല്ണ്ട്. ഒരാടും ഒര് കുട്ട്യോക്കെണ്ട്. ഇങ്ങളെ വീട്ടില് ആടൊക്കെണ്ടോ?
ഇല്ല ഞങ്ങളെ വീട്ട്ലാടൊന്നൂല്ല.
വീട്ലാട്ല്ല്യലേ എന്തൊക്കേണ് വീടൊക്കെ പുത്യെ വീടൊക്കെ ഇട് ത്തൊ ന്തൊക്കേണ് വീട്ന്റെ വിശേഷങ്ങളൊക്കെങ്ങനൊക്കേണ് എന്തൊക്കേണ് പ്ലാന്കളൊക്കെ?
പയേ വീടന്ന. പയേ വീട് -
എങ്ങനേണ്?
പയേ വീടാണ്.
പയേ വീടാണൊ? പയേ വീട് പൊളിച്ച് പുത്യെ വീടാക്കാന്ള്ളെ താൽപര്യോന്നുല്ലെ?
ഉവ്വ് പൊളിക്കണം താൽപര്യണ്ടായിട്ട് കാര്യല്ലല്ലോ കാഷല്ലേ മെയിന്.
ക്യാഷോക്കെ ഇണ്ടാക്കിയാ ഇണ്ടാവ്ണതല്ലെഡോ.
ഇണ്ടാക്കീട്ട്പ്പൊ ഒര് വീടെട്ക്കണെങ്കില് നമ്മള് വിചാരി- ച്ചപോലെ നൂറ്, ഇര്ന്നൂറൊ, ആയിരോ പോരല്ലോ.
ആഹ് അത്രൊന്നും പോര. അഹ്ഇട്ക്കാനൊര്ങ്ങിയാലൊക്കങ്ങനെ കഴി- അഹ്ഒക്കങ്ങനെ വന്നോളും, അങ്ങനെല്ലെ ഇണ്ടാവ്ആ.
കാരണം ഒര്ങ്ങല്ലെ അമ്മക്ക് അമ്മക്ക് കിട്ട്ണതല്ലെ അമ്മള് വരുമാനം കൂടുന്നില്ലല്ലോ. ഇള്ള വരുമാനത്ത്മ്മത്തന്നെല്ലെ പോവുന്നെ.
വരുമാനം കൂട്ടാന്നോക്കണ്ടേ ഇന്നാ പിന്നെ?
കൂട്ടാന്നോക്ക്ണെങ്ങനെയാ?
ആഹ് ആഹ് താത്താക്ക് ജോല്യോന്നൂല്ലെ? എന്തെങ്കിലും ജോലിക്കൊ പൊയ്ക്കൂടെ താത്താ, ഇപ്പത്തെ കുട്ട്യാളൊക്കെ നല്ല ജോല്ല്യൊക്കെ-
താത്താക്കൊക്കെ ഏഹ് അത്യാവശ്യം വയസും പ്രായൊക്കെ- വയസും പ്രായോംആയതല്ലെ, അപ്പൊപിന്നെ ജോബൊന്നും
എത്ര മക്കള്ണ്ട് താത്താക്ക്? കല്യാണം കഴിച്ച കുട്ട്യാളും മക്കളൊക്ക്ണ്ടോ? പേരക്കുട്ട്യാളൊക്കണ്ടോ?
ഒന്നൂല്ല.
കുട്ട്യാളും മക്കളും ഒന്നും ഇണ്ടായിലെ താത്താ? വയസും പ്രായൊക്കെ- പ്രായായീന്നൊക്കെ പറഞ്ഞപ്പൊ ഞാംവിചാരിച്ചു കുട്ട്യാളും, മക്കളും, പേരകുട്ട്യാളും, ഭയസത്തി വെല്ലിമ്മായീന്ന് വിചാരിച്ച്. അഹ്ഒന്നും ആയിട്ടില്ലലേ?
ഇല്ല ഇല്ല അഹ്ഷെ പ്രായായ്ട്ട്ണ്ട്.
പ്രായായ്ണ്ണ്ലെ നല്ലെ കണ്ടാലൊക്കഅല്ല പ്രായം തോന്നുംലെ ഒരെ- അത്ര വയസ്സൊക്കെ തോന്നൂംലെ? അഷെ വീട്ട്ലെന്നങ്ങനെ അടഞ്ഞിരിക്കണ്ട എന്തേലൊക്കെ ജോലിക്ക് പൊയ്ക്കൊളൂ.
ഇങ്ങളെന്നെ കണ്ട്ട്ട്ണ്ടോ?
എങ്ങനെ?
ഇങ്ങളെന്നെ കണ്ട്ട്ട്ണ്ടോ?
അല്ല നിങ്ങള് വർത്താനൊക്കെ കേട്ടിട്ട് കുട്ടികളൊന്നുല്ല പ്രായക്കായ മാതിരിക്കണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോളെ, ഞാന് അങ്ങനെ വിചാരിച്ചു അപ്പൊ പ്രായെന്നാ വില എന്താ പറ വീട്ടിൽ വേറെ പോകലുന്നിലെങ്കിൽ എന്തങ്കിലൊരു ജോലിക്ക്
ആവുന്ന് ഉറപ്പിച്ചോളൂ.
ആഹ അങ്ങനൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്.
ആഹ ഇയാൾ ഉറപ്പ്
അല്ല ഞാന് അങ്ങനെട്ടോ എന്തിനാ വെറുതെ വീട്ടിലേക്ക് ഇരിക്കണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ
ല്ലേ എടുക്കുള്ളൂ അപ്പൊ റിജക്ട് ആയത് ഉറപ്പിച്ചോളൂ.
അങ്ങനെല്ല. അപ്പൊ ഞാൻ പറയാട്ടോ ഇപ്പറ്റ എല്ലാ മക്കളും പഠിച്ച് എന്തെങ്കിലുക്കെ ഒരു നിലയിലൊക്കെത്തി. ത്തന്ന ആഗ്രഹള്ള മക്കളായിരിക്കുലെ എല്ലാരും പക്ഷെ എന്റെ വീട്ടിലുണ്ട് ആഹ എനക്ക്ണ്ട് അയിറ്റങ്ങൾക്കൊന്നും. പഠിച്ചാണ്ട് എവിടെ എത്തണന്നോ ഒന്ന അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ലാ.
നിങ്ങള് ഫുള്ള് കുറ്റം പറയലാണല്ലോ?
അങ്ങനെയല്ല അതാണ് എന്റെ ഭ
കേട്ടപ്പോ എനിക്ക് തോന്നുന്നു ഫുള്ളൊരു കുറ്റം പറയുന്ന പോലെ.
ഇല്ല അങ്ങനെയൊന്നുല്ല ഞാൻ പറയാ ട്ടോ.
കുറ്റം പറയുന്നുണ്ട് അതെന്താണ്.
പഠിക്കല്ല അങ്ങനെയല്ല. പഠിക്കാൻ തീരെ താല്പര്യ അവർക്ക് അതാണ്പ്പോ നമുക്ക് ക്കന്റെ മക്കളൊക്കെ പഠിച്ച്. നല്ല നിലയിലൊക്കെ എത്തണം നല്ലഗ്രഹം. ഗ്രഹള്ളത ഞാന്ന്റെ ഹസ്ബൻറ ഒക്കെ ഹസ്ബൻൊക്കെ പക്ഷെ മക്കള എത്ര പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടും അങ്ങനല്ല മക്കളെത്ര പഠപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ട് അവര ഒന്നും ആയിത്തീരുന്നില്ല അതാണ് സങ്കടട്ടോ. ഭയങ്കര സങ്കടം നമ്മൾ മക്കളൊക്കെ ഓരോരുത്തടെ മക്കളൊക്കെ. അവടെ ജോലി കിട്ടി ഇവടെ ജോലി കിട്ടി ന്നൊക്കെ പറയ്മ്പോ ഇൻക്ക് നല്ല സന്തോഷെല്ലെ അത്പോലെ ഇന്ക്കും
നമ്മക്ക് പ്രശ്നൊന്നുല്ലല്ലോ അവരെ അവരാഷ് ഹസ്പെൻസലേ പഠിപ്പിക്കുന്നേ അതോണ്ട് പിന്നെ പ്രശ്നല്ലല്ലോ.
അങ്ങനെയല്ല ഹസ്ബൻഡ് പഠിപ്പിക്കാത്തോരും ഉണ്ടായിനി അവരും പഠിച്ചിട്ട് എവടീം എത്തീല. നമക്ക് ഭയങ്കര സംഘർഷം മ മക്കളൊക്കെ പഠിപ്പിച്ച് നമുക്ക് എവിടെയെങ്കിലും എത്തി അവര് കാശൊക്കെ വാങ്ങുമ്പോ നമുക്ക് നല്ല സ സന്തോഷല്ലേ?
അവരെ ചേർത്ത് പിടിക്ക അവരെ ചേർത്ത് പിടിക്കാണ് വേണ്ടത്ട്ടോ.
അവരെ ചേർത്ത് കൊറേ പിടിച്ചതാണ് അവര് ചേർത്ത് പിടിച്ചിട്ടും അവര് കയ്യിന്ന് വിട്ട് കളഞ്ഞ് പോവാണ് പഠിക്കാതെ അപ്പൊ പിന്നെ നമ്മക്ക് പിന്നെ ളോണ്ട് താൽപര്യല്ല അപ്പഞ്ഞി അവര് പഠിക്കണെങ്കി പഠിച്ചോട്ടെ അവർക്ക് വേണങ്കി പഠിച്ചോട്ടെ. ക്കെവിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇരിക്കലാണ്. പിന്നെ എന്താ അങ്ങനെ ക്കേണ് സംഭവങ്ങളൊക്കെ അവർക്ക് ഒട്ടും താല്പര്യല്ല അങ്ങനത്തെ കാര്യത്തിലൊന്നും. മോൾക്ക് എങ്ങനേണ് പഠിക്കാനൊക്കെ താല്പര്യള്ള ആളാണോ?
ആരമോള്?
മോൾക്കേ ഈ വിളിക്ക്ണ മോൾക്ക് പഠി ക്കാനൊക്കെ എങ്ങനൊക്കേണ് നല്ല പഠിക്കോ? ആ നല്ല പ്രായായിട്ണ്ട്ലേ? ന്നാ പിന്നെ വീട്ടില് വടിയും പിട്ച്ച്
ഞാ മോള്ന്നൊക്കെ പർഞ്ഞപ്പോ ആരാവിയാര്
നല്ല പ്രായായീണ്ലേ ഇത്താത്ത ഇത്താത്താക്ക് നല്ല പ്രായം ഇണ്ടോ?
ആഹ് കൊഴ ലാത്ത പ്രായം
വടി കുത്ത്യെക്കെ നടക്ക്ണ്‌ണ്ടോ ഇത്താത്താ?
അത്ര
വല്ലിമ്മാ വല്ലിമ്മ ആയിട്ടുണ്ടോ ഏ
കെട്ന്നോട്ത്ത് കെട്ന്നിട്ടാണോ ഫോണൊക്കെ വിളിക്ക്ന്നെ ഞാൻ വിളിച്ചപ്പോ അങ്ങനെയാണോ വിളിക്കുന്ന?
ആഹ്.
അ ന്നാ അയ്ക്കോട്ടമ്മാ നല്ലേ നല്ലരീതിയിലൊക്കെ പോട്ടെ ഏതായാലും പ്പം വീ ഇടൊന്നും എടുത്തിട്ടില്ല വയസത്ത്യാ യിന്നൊക്കെ ഇങ്ങനെ പർഞ്ഞെ കേട്ടപ്പളെ. പറ്റെ വയസ്സായിന്നൊക്കെ വിചാരിച്ച്. അപ്പ ഇങ്ങ് എന്താണ് പിന്നെ ഏ ചോറൊക്കെ കഴിച്ചിട്ട് കെടന്നൊർങ്ങാൻ നിക്കേ. ഇര്ക്കേക്കാരലേ?
കെട്ന്നൊർങ്ങാനിക്കാ ന്നാ ശെരിട്ടോ.
ശെര്യാക്കാനായില്ല കൊർച്ചേരം കൂടി ശരിയാവാണ്ട്. ശെരി കൊർച്ചൂട്യക്കെ സംസാര്ച്ച്ട്ട് നമ്മക്ക് ശെരിയാക്കാം. എന്തൊക്കെയന്ന് ശരിയാക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കേണ്?
ഇന്നെന്താ വൈന്നേരം ചായടിച്ചത്?
വൈന്നാരം ചായ ചക്ക ഇണ്ടായിനി അമ്മളെ അയൽവാസിന്റെ വീട്ട്ന്ന് കൊട്ന്ന് രണ്ടോസം മുന്നേ അയൽവാസിന്റെ വീട്ട്ന്ന് ചക്ക കൊണ്ടന്നീനി. അപ്പൊ ഞാൻ പിന്നെ കൂട്ടാനൊന്നും വെക്കാനും ഏ കറിഒന്നും വെക്കാനൊന്നും എട്ത്തീല. അത് പഴ്ക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു പഴ് മക്കളൊക്കെ സ്കൂൾട്ട് വന്നപ്പോ പിന്നെ അതൊക്കെ മുർച്ചിട്ട് അവർക്കൊക്കെ കൊട്ത്ത് ക്ഷെ അവർക്കൊന്നാ അത് കാണാൻ നല്ല മണൊക്കെ ഇണ്ട് പക്ഷെ കാണ തിന്നാൻ രസല്ലാത്ത ര് ചക്കെണ്.
ഏഹ് അഹ് ശരി പഴുത്തിട്ടുണ്ടാവൂല ല്ലേ
പുരെസ്പോറും കുരൊണ്ട് നാളെ കറി വെക്കണ ന്നൊക്കെ ചക്കൻ്റെ കുരുവോണ്ടൊക്കെ. നല്ലട്ടമ്മാ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് ചക്കക്കുരു കറി ഉണ്ടാക്കികൊടുത്ത
ആഹ് ആഹ്
ഹൊയ്. ക്ക് ഭയങ്കര ഇഷ്ടാ അപ്പ ഞാന അതൊക്കെ ഉണ്ടാക്കി ടുക്ക ചവണി ക്കൂരൊക്കെ ഞാൻ എടുത്തിച്ച് അല്ലാപിന്നെ എന്തായാലും രസല്ലെങ്കിലും ചക്കയല്ലേ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചു ചക്ക ഞാൻ പ- ചക്ക ഇണ്ടായിട്ടുണ്ടെങ്കില് വറത്തെടുക്കും മോളെ വീട്ടില്. വീടൊക്കെ പൊളിച്ചിട്ട് ഓല് വീടൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവിടുന്ന് പിലാവ- പിലാവക്കെ മുറിച്ചിട്ട- ട്ട സമയത്ത് കൊറേ ചക്ക കൊടു നീന് ഒരുപാട് ചക്ക കൊടുന്നീന്. ഞൻ എന്ത് ചെയ്യും. ഇതുപോലെ ഞാനും മുറിച്ചിട്ട് ഏഹ് ചിന്തി എടുത്തിട്ട് ഞാനിങ്ങനെ. എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തു കോരി ഇങ്ങട്ടെടുക്കും. മക്കൾക്ക് ഇന്റെ ചെറിയ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ. അത് വിചാരിച്ചിട്ട് ഞാൻ തിന്നണേ തിന്നട്ടേ ഇഷ്ടള്ള തിന്നട്ടേ എന്നൊക്കെ വിചാരിച്ചട്ട് ഞാന്. അങ്ങനത്തൊക്കെ ഇണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇൻക്ക് ഭക്ഷണം ഇണ്ടാക്കാനൊരു മടീല്ല സാധനം ഇണ്ടായ ഞാൻ പറഞ്ഞില്ലേ. ഭക്ഷണം ണ്ടാക്കാൻ എനിക്കൊരു മടിയില്ല ഞാൻ എങ്ങനെയും മക്കളെ വയ വയറ്റിലാക്കും ഇഷ്ടള്ള സാധനം ഞാൻ ഉണ്ടാക്കി കൊടുക്കും.
ആഹ് നല്ല കാര്യം നല്ല കാര്യം.
അങ്ങനെയൊക്കെ ണ്ടാക്കി കൊടുക്കും പിന്നെ ന്ന്‌ വാ- ആ ഒരു ചക്ക ഫുള്ള് ഞാന് വറ്- ത്തെടുത്ത് വല്ല്യ ചക്കേർന്നു നല്ല വലിപ്പള്ള ചക്കേർ.
ആഹ്
നല്ല ചക്കെട്ടോ കൂട്ടാനൊക്കെ കറിം വെച്ചീന്ട്ടോ വേറൊരു ചക്കെട്ത്തിട്ട് കറി വെച്ച്. പക്ഷെ പഴ്ത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പഴഞ്ചക്ക ആയതോണ്ട് അത് കഴിക്കാനത്ര ഏഹ് ചെറിയ മക്കളൊക്കാകുമ്പോ. പക്ഷെ ഒരു പ്രായത്തില് അതിന്നുമ്പ നല്ല രസാര് പ്രായ ചെറുപ്പത്തിലൊക്കെങ്ങനെ. മദ്രസ്
ആഹ് കഴ്ക്കുംമ്പ ചെർപ്പത്തിൽ ക്കഴിക്കുമ്പോ ക്കെ നല്ല രസ.
ക്ഷേ ഇപ്പ കഴിക്കാൻ കഴിയ്ണില്ല. ഇപ്പൊ കഴിക്കുമ്പോ കൊല്ലീയിലൊക്കെ കർ കുടുംങ്ങോന്നൊക്കെ ഓരോ പേടിയാണ് അതുകൊണ്ട് കയ്ക്കാനാണ്ട് പേ
ആഹ് നെയ്ച്ചോറ് എങ്ങനെ ഇണ്ടാക്ക?
ആഹ് നെയ്ച്ചോറൊക്കെ നല്ല എള്പ്പണെല്ലോ ഇണ്ടാക്കി എടുക്കാനൊക്കെ. നെയ്ചോറുണ്ടാക്കാൻ നല്ല ഇസിയാ ഏഹ് ഇങ്ങള് ഇത്രീംയും പ്രായായ്ട്ട് നിങ്ങക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കലൊന്നും അറീലാ.
ഇല്ല.
മക്കള എന്താങ്ങനെ ഇത്രീം പ്രായംതൊക്കായ്ട്ട്. നെയ്ച്ചോറ് വരെ ഇണ്ടാക്കാൻ അറിയാത്ത താതേണ് ഒഹ് ഞാൻ വിചാര്ച്ചീല അതോണ്ടാണ് ട്ടാ. അങ്ങനെ ചോയ്ക്കുന്നത്
ഇല്ലല്ല അറിയൂല.
ഇണ്ടാക്കലുണ്ടോ വീട്ടില് ഇണ്ടാക്ക് പിന്നെ എന്തൊക്കെഉ ണ്ടാക്കാറ്ള്ള് വീട്ടില് നെയ്ച്ചോറല്ലാ
ഓഹ് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കല്ല. ഒക്കെ ഓർഡർയ്യലാണ്.
ഓർഡർ ചെയ്യലാണ്ലേ പൊർത്തുന്ന് ഓർഡർ ചെയ്തീന പൊർത് പൊർത്തെ ഭക്ഷണൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ. വീട്ടില്ണ്ടാക്ക്ണ് നല്ല ഹെൽത്തി ഫുഡ് തിന്നല്ല. പൊർ ഒകെ . ഹെൽതി ഫുഡ്ല്ലല്ലോ. ഓലെന്ത്
ഇപടെ ആരുല്ലങ്ങള് എന്നാ പറഞ്ഞര് ഇഞി നെയ്ച്ചോറ്ഞാ ഇണ്ടാക്കണം വിചാരിക്ക്ണ്ട്. നെയ്ച്ചോറ് എങ്ങനെ ഇണ്ടാക്ക?
ഉം. അതൊക്കെ ഞാന്ഉണ്ടാക്കും. നെയ്ച്ചോറ് അങ്ങനെതന്നെണ് നെയ്ച്ചോറ്ഉണ്ടാക്കാനാണോ പണി. നെയ്ച്ചോറ്ണ്ടാക്കാന്എന്തൊരു ഈസ്യാ.
നെയ്ച്ചോർ എങ്ങനെ ഉണ്ടാക്കല്ഒന്ന് പറഞ്ഞെരോ? ഇങ്ങള് ഇങ്ങനെ നെയ്ച്ചോർ ഇണ്ടാക്ക്ണീനെ കുറിച്ച്ങ്ങനെ വ്യാഖ്യാനിക്കാതെ നെയ്ച്ചോറങ്ങനെണ്ടാക്
നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എന്താ നെയ്ച്ചോറ് ഉണ്ടാക്കാപ്പത്രല്ല പണിള്ള കാര്യൊന്നൊല്ല. അപൊവീട്ടില് പിന്നെന്തൊക്കെണ്ട്.
അതല്ല നെയ്ച്ചോറങ്ങനെ ഇണ്ടാക്ക്
ആടില്ലലേ, ആടില്ലലേ വീട്ടില്. എന്റെ വീട്ട് ല് ആട്ണ്ട്. ക്ഷെ ഇപ്പ മഴക്കായിട്ട് ഭയങ്കര അയ്റ്റങ്ങക്ക് ഭക്ഷണൊക്കെകൊടുക്
ആടല്ലത് ആടല്ലതാത്താ നെയ്ച്ചോറ് എങ്ങനെ ഇണ്ടാക്ക?
ആഹ് അങ്ങനേണ് സംഭവങ്ങള്. അപ്പൊ ആടിനെ കൊണ്ടോയി തീറ്റാൻ എന്റെ ഹസ്ബൻഡ് പോകും. ചെല സമയത്തൊക്കെ പുല്ല് വെട്ടിക്കൊണ്ടോരും. പുല്ല് വെട്ടിക്കൊണ്ടോരും. അങ്ങനെയൊക്കെയാണ്. എന്നട്ട് കൊട് പുല്ല് വെട്ടി കൊണ്ടന്നിട്ട് അങ്ങനെ കൊട്ക്ക് ഹലോ.
ആഹ് നെയ്ച്ചോറ് എങ്ങനെ ഇണ്ടാക്കല്?
അത് കുക്കർലാണ് ഞാൻ ഉണ്ടാക്കല് നെയ്ച്ചോറൊക്കെ.
അഹങ്ങനെ കുക്കറ്ൽ എങ്ങനെ ഇണ്ടാക്ക്ണ്ട്?
പണീലനെയ്ച്ചോറൊന്നുംഉണ്ടാക്കിട്ക്കാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ നല്ല ഈ
ഒരു പണീല്യ ഒരു പണീല്യർഞിട്ട് അതെങ്ങനെ ഇണ്ടാക്കാന്ന് പറഞ്ഞരീ
ആഹ് അതൊക്കെണ്ടാക്കല് ഞാൻ പറഞ്ഞ് തരാട്ടോ, കൊർച്ച്‌ സമയം കഴിയട്ടെ. നമ്മളിപ്പം സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അതയ്ഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെസംസാരിക്കാ. ട്ട ഇങ്ങനെ ഇണ്ടാക്കി തരൻ്റ് എന്നാള്ളത്.
അതല്ല നെയ്ച്ചോർ എങ്ങനെ ഉണ്ടാക്കാന്ന് ഒന്ന് പറഞ്ഞരോ?
ആഹ് നെയ്യ്ട്ടാണ്ട് അങ്ങനെന്നെ ഇണ്ടാക്കല് ആഹ് നെയ് മാത്രം ഇട്ടാണ് ണ്ടാക്ക ചോറിന്റെ അരി അയിക്കാണ്ട്ഡ്‌ ണ്ടാക്ക ചോറ്ണ്ടാക്കല് കുക്കർല് എത്രന്നല്ല ങ്ങൾക്ക് എത്രയാണോ അത്രക്കന്നേ ണ്ടാക്ക
ആഹ് നെയ്ച്ചോറ് വെള്ളന്നും വാണ്ട
നെയ്ച്ചോറാകുമ്പോ നെയ്യിൽ ണ്ടാക്കല് നെയില് ഇട്ടാണ്ടണ്ട് ഇജ്ജ് ണ്ടാക്കല് വെള്ളൊക്ക പിന്നെ നമ്മള തിനനുസരിച്ച് പാർന്ന്ടുക്ക
എന്നിട്ടോ